അഹ് എന്ത് ചെയ്യായിരുന്നു
ഞാന് ചക്ക എരിയായിരുന്നു.
ആണോ ചക്ക എന്തിനാരിയുന്നെ കറി വെക്കാനാണോ അതോ വച്ചല ഉണ്ടാക്കാനാണോ.
ട്ടാണാരിയിണത് കറി വെക്കാനായിട്ട്.
ആണോ ചക്കയും പിന്നെ എന്തോവാ സ്പെഷ്യല്.
ചക്കയും മീനും സ്പെഷ്യലായിട്ടൊന്നുല്ല മീൻ മേടിക്കണം. മീൻ മേടിച്ച് ചക്കയും മീനും
ഓ നാളെത്തേനാണോ ഇപ്പൊ ചക്കെ മീനും ഉണ്ടാക്കുന്നേ.
അതെ അതെ അതെ നാളത്തേന്
വേറെ നാളെ എന്ത് കറി വെക്കാനാണ്.
വേറെ ചീര വറിച്ച് വെള്ളാങ്കണ്ണിന്ന് പറഞ്ഞിട്ടരു ചീര വറച്ച് വെച്ചിട്ടുണ്ട് അത് കണ്ണിനൊക്കെ നല്ലയാന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പൊ അത് പറച്ച് വെച്ച് വെക്കുന്നു അത് തോരമയ്ക്കും ചക്കയവിയല് മീൻകറി പിന്നെ ഒരു പുളിശ്ശേരി
വെള്ളാങ്കണ്ണി മീനല്ലേ
വെള്ളാങ്കണ്ണിന്ന് പറഞ്ഞിട്ടൊരു വെള്ള വെള്ളാങ്കണ്ണിന്ന് പറഞ്ഞരു ചീരയുണ്ട് ആഹ് അത് കടയില് നമ്മുടെ പ്രദേശം കടയില് ഞാൻ കണ്ടിട്ടില്ല വീടുകളിലൊക്കെ ചിലടുത്ത് കണ്ണിന് നല്ലിയന്ന് പറഞ്ഞിട്ടൊ നട്ട് പിടിപ്പിച്ചേക്കുന്ന കണ്ടിട്ടുണ്ട് അപ്പൊ ഞങ്ങൾക്ക് അപ്പ എക്ക് അയൽപക്കത്തെ വീട്ടീ നിന്ന് എനിക്ക് അയൽവക്ക വീട്ടീന്ന് ഒരിടത്ത നിന്ന് കുറച്ച് കിട്ടി അങ്ങനെ അത് ഞാൻ കഴുകിയൊക്കെ റെഡിയാക്കി വെച്ചേക്കുന്നു
ഓഹ് അപ്പൊ നാളെ വിഭവ സമൃദ്ധമായിട്ടുള്ള ഫുഡ്ഡ് ആണ് ഉണ്ടാക്കുന്നത്
ഓഹ് ഓഹ് ചെറിയ രീതിയിലൊക്കെ
പുളിശ്ശേരി എങ്ങനെ മാങ്ങ മാമ്പഴ പുളിശ്ശേരി ആണോ? വീട്ടിൽ മാമ്പഴ സീസണിൽ പുളിശേരി വെച്ചാരുന്നോ?
ഇഷ്ടം പോലെ വെച്ചു ഇഷ്ടം പോലെ നമ്മുടെ ഊർമിള ഉണ്ണിയുടെ സ്പെഷ്യൽ മാമ്പഴ പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കിയായിരുന്നു. ഇന്നിപ്പോ നാളെ ഇപ്പം മാമ്പഴ പുളിശ്ശേരി ഒന്നും അല്ല
ആഹ് ഊർമിള ഉണ്ണിആരായിരുന്ന്
ഊർമിള ഉണ്ണി സിനിമാ നടി ആഹ് അതെ അതെ സിനിമാ നടി ഉർമിള ഉണ്ണിയുടെ ഒരു മാമ്പഴ പുളിശ്ശേരി ഫേമസ് ആയിട്ടുണ്ടായിരുന്നു. നെയ്യൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ അത് ഉണ്ടാക്കി കുറെദിവസം നല്ല രസായിരുന്നു കഴിക്കാന്
ആഹ് ഇപ്പൊ മാങ്ങയുടെ സീസണൊക്കെ കഴിഞ്ഞൊണ്ട് ഇപ്പൊ മാങ്ങയൊന്നും കിട്ടാനില്ലല്ലോ അപ്പൊ ഇനിയിപ്പോ വേറെ വെറൈറ്റികൾ ട്രൈ ചെയ്യണം. ഇനി പൈനാപ്പിൾ പുളിശേരി ഒക്കെ ഉണ്ടാക്കാല്ലോ
മം അതെ അതെ പൈനപ്പിൾ പുളിശ്ശേരി ഇതിപ്പോ നാളെ ഇപ്പോ സാദാ പുളിശ്ശേരി
ആഹ്
നാളെ ഇപ്പോ പൈനാപ്പിളും മാങ്ങയൊന്നും കിട്ടുന്നില്ല.
നാളെ തന്നെ ഇപ്പൊ മീൻ കിട്ടിയാ
മീന് നാളെ രാവിലെ മേടിക്കും. ഇവിടെ കൊണ്ടുവരും രാവിലെ വെളുപ്പാൻ കാലത്ത് തൊട്ട് അഞ്ചുമണിയകുമ്പോ തൊട്ട് വണ്ടികൾ ഇഷ്ടം പോലെ കൊണ്ടുവരുന്നുണ്ട് നമുക്ക് ഇഷ്ടമുള്ള മീൻ വാങ്ങാൻ അങ്ങനെ സാധാരണ വാങ്ങ ഇല്ല ഇല്ല അഞ്ചുമണി തോട്ട് ഉ ച്ച വരെ ഉണ്ടാവും മീന് ഞാൻ പറഞ്ഞതാണ് അഞ്ചുമണിയോട്ട് വരുവന്ന് പറഞ്ഞതാണ് അഞ്ചു മണിതൊട്ട് ആൾക്കാർ വണ്ടിയും കൊണ്ട് വരും മീനും കൊണ്ട് വരും
ആഹ് ആഹ്
അപ്പൊ നമ്മൾ എഴുന്നേൽക്കുന്ന എപ്പോഴായാലും മീൻ വണ്ടിൽ ഇഷ്ടം പോലെ മീനുണ്ടാവും ചിലപ്പം ഒമ്പത് മണിക്കും പത്ത് മണിക്കൊക്കെ ആയിരിക്കും ഞാൻ വാങ്ങാ
ഈ ചക്ക ചക്ക ഇപ്പം ചക്കാവിയൽ അല്ലാണ്ട് ചക്ക വെച്ചിട്ട് വേറെ എന്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് വീട്ട ട്ടില്
ചക്ക വറ്റൽ ഉണ്ടാക്കിട്ടുണ്ട്, ചക്ക പായസം ഉണ്ടാക്കിയിട്ടില്ല കഴിച്ചിട്ടുണ്ട്
ചക്ക ചക്ക വെച്ച് ഇപ്പോ നമ്മുടെ ഇവിടേഒക്കെ ചക്ക വെച്ചിട്ട് അട ഉണ്ടാക്കും നല്ല ടേസ്റ്റ് ആണ് അത് ഉണ്ടാക്കിയി
ആഹ് ഇല്ല ഞാന് കണ്ടിട്ട് ട്ട് കേട്ടിട്ടൊക്കെ ഉണ്ട് പ. ക്ഷെ ഇതുവരെ പരീക്ഷിച്ചിട്ടില്ല ശ്ര നോക്കണം ഉണ്ടാക്കി നോക്കണം
അതിന് ഈ ചക്കവറ്റല് നല്ല ഉണ്ടാക്കുമ്പോ നല്ല ക്രിസ്പി ആയിട്ട് കടുമുട്ന്ന് തന്നെ കിട്ടുവോ
ആഹ് ചാത്യേ ഒന്നും ഉണ്ടാവ അങ്ങനെ ഉണ്ടാവത്തില്ലായിരുന്നു കൊറച് കഴിയുമ്പോ അതൊരുമാതിരി തണുത്ത് വല്ലാണ്ടൊക്കെ ആവുമായിരുന്നു അപ്പൊ എല്ലാവരും പറഞ്ഞ് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കണം അത് ഉണ്ടാക്കി തണുക്കാനായിട്ട് ഒരു പേപ്പറിൽ ഇട്ട് വെക്കണം എന്നാലേ നല്ല ക്രിസ്പി ആവു ഒള്ളെന്ന് പറഞ് ഇപ്പൊ അങ്ങനെയൊക്കെ പരീക്ഷിക്കുന്നുണ്ട് അപ്പൊ ഇപ്പൊ ഒക്കെ ആവുന്നുണ്ട്.
ആഹ് ആഹ് അപ്പൊ സാധാരണ ഇപ്പോ എഹ് മീൻകറിവെക്കുന്നെ എങ്ങനാണ്? വറുത്തരച്ചാണോ സാധാരണ വെക്കുന്നേ പുളിയും മുളകു ആണോ വെക്കു യ്ക്കുന്നോ അതോ വെറുതെ തേങ്ങ അരച്ചാണോ വെക്കുന്നത് ഏഹ് എങ്ങനെ വെക്കുന്നതാണ് കഴിക്കാനിഷ്ട്ടം?
മീന്റെ അനുസരിച്ചാണ് അങ്ങനെ ചെയ്യാറ്. ചൂരയും ചാളയൊക്കെ ആണെങ്കിൽ പുളിയും മുളവും അരക്കുന്നതാണ് കൂടുതലിഷ് ട്ടം പിന്നെ ഏഹ് അയുള്ള അയല വങ്കട അത് വങ്കട ഒക്കെ വറുത്തരച്ച് വെയ്ക്കും. അയലയാണ് കിട്ടുന്നതെങ്കി തേങ്ങ അരച്ച് വെയ്ക്കും. വെറും പച്ചയരച്ച് വെച്ചെന്ന് പറയും. ഇങ്ങനെ വെയ്ക്കും ഇങ്ങനെ പല വെറൈറ്റി പിന്നെ യൂട്യൂബിലൊക്കെ നോക്കി ഏതെങ്കിലുവൊക്കെ എന്തെങ്കിലുവൊക്കെ അങ്ങ് ചെയ്യാ വെറൈറ്റിയായിട്ടൊക്കെ ചെയ്ത് നോക്കാറുണ്ട്.
ആഹ് അപ്പൊ യൂട്യൂബ് നോക്കിയിട്ടാണ് വെറൈറ്റി സാനങ്ങളൊക്കെ ചെയ്യണെ. അപ്പൊ ചിക്കൻ കറിയാണെങ്കിപ്പൊ. വെറൈറ്റി ചിക്കൻ കറി ഏതൊക്കെ ടൈപ്പ് ചിക്ക ക ചിക്കൻകറി വെക്കാ അറിയാം.
ക്കൻ കറിയും പിന്നേ യൂട്യൂബിലൊക്കെ നോക്കി പെപ്പർ ചിക്കൻ കറി വെച്ചിട്ടുണ്ട്. വറുത്തരച്ച ചിക്കൻ കറി വച്ചിട്ടുണ്ട്. പിന്നേ അങ്ങനെന്തൊ ക്കെയോ വെച്ചിട്ടുണ്ട്. അല്ലെങ്കി സാധാ ആഹ് ഒരു ചിക്കൻ കറി വെക്കാനേ എനിക്കറിയാവൊള്ളായിരുന്നു. ഇപ്പ അതൊക്കെ പരീക്ഷിക്കാറുണ്ട്.
ഞാ ഈ എടക്കൊരു ചിക്കൻ കറി വെച്ച്. കിടിലം ടേസ്റ്റാരുന്നു. ഇവിടെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് എല്ലാരും വയങ്കര അഭി പ്രായവും പറഞ്ഞാരുന്നു.
ഓഹോ അതിന്റെ റെസിപ്പി എനിക്കൂടെ പറഞ്ഞേരണേ?
ഓഹ് ഞാ സാധാരണ യൂട്യൂബില് കണ്ടിട്ട് തന്നെയാണ് വെച്ചത് പക്ഷേ നല്ല കിടിലം ടേസ്റ്റാരു
ആഹ് ആഹ് ആഹ് ആഹ് എനിക്കൂടി ഒന്ന് പറഞ്ഞന്നാ ഞാനൂടി അതുപോലെ വീട്ടില് വെച്ച് എല്ലരേം ഒന്ന് പ്പെടു ഇഷ്ടപ്പെടോ നോക്ക
ഓഹ് അത് ഞാൻ പറയും ഇപ്പ എനിക്ക് പറയാൻ പറ്റത്തില്ല പിന്നെ. വേറെ എന്താ വേറെന്തൊ ക്കെ വെക്കും വെറൈറ്റി ആയിട്ട്. ഇപ്പ ചി ചിക്കൻ കറീം മീൻ കറീം ഒന്നു അല്ലാണ്ട്.
ഉം ചിക്കൻ കറി മീൻ കറിയല്ലാതെ തീയല് വെക്കാറുണ്ട്. ആഹ് പുളിശ്ശേരിയേള് പല സൈസിലുള്ളത് വെയ്ക്കാറുണ്ട്.
ആഹ് ഇവിടെ മറ്റേ നല്ല മുളക് പൊ പുളി വെ ക്കുവതാണെങ്കി എനിക്ക് ഭയങ്കര ഇഷ്ടാ. അതൊണ്ടെങ്കി നല്ലാണക്ക് ചോറ് കഴിയ്ക്കാൻ പറ്റും.
അതെ അതെ അതെയതെ നല്ല ടേസ്റ്റാ അത് കൊച്ചുള്ളിയൊക്കെയിട്ട് വഴറ്റിയിട്ടൊക്കെ ഉണ്ടാക്കണം അതൊരു വേറൊരു ടേസ്റ്റാണ്. പിന്നെ കൊച്ചുള്ളി ഇടാതെ നല്ലോളവു മാത്രം അരച്ചിട്ടുണ്ടാക്കാറുണ്ട്. അത് വേറൊരു ടേസ്റ്റാണ്.
അതെങ്ങനെ ഏഹ് ഭയങ്കര പാടാണോ വയ്ക്കാ. അതോ പെട്ടെന്ന് നമുക്ക് വയ്ക്കാൻ പറ്റോ?
തറിയാം ഏഹ് അറിഞ്ഞില്ലെങ്കിലേ ഒള്ളു പാട്.
ആഹ് ആഹ്
ഹലോ
ആഹ് കേക്കാം കേക്കാം
ആഹ് അറിഞ്ഞില്ലെങ്കിലേ ഒള്ളുപാട് ഇപ്പ അറിയാവന്നായപ്പോ എല്ലാം ഓക്കെയാണ് സിമ്പിളാണ്. സാധനങ്ങളെല്ലാം നമ്മുടെ അടുക്കലുണ്ടെങ്കില് അത് ഈസിയായിട്ട് പറ്റും.
അല്ല അതിനപ്പൊ എന്തൊക്കെ വേണം. ഈ നല്ല മൊളവെന്ന് പറയുന്നത് വാങ്ങാൻ കിട്ടുവോ?.
നല്ല മുളകെന്ന് പറയുന്നത് കുരുമുളകാണ്. വാങ്ങാനും കിട്ടും നമ്മുടെ വീടുകളിലും ഒണ്ടാകും.
കുരുമുളകിനാണല്ലേ നല്ല മുളവെന്ന് പറയുന്നേ ഞാൻ വിചാരിച്ചു നല്ല മുളവ് കുരുമുളകിന്റെ വേറേതെങ്കിലും ഒരിതായിരിക്കോന്ന്.
അല്ലല്ല കുരുമുളകിനാണ് നല്ല മുളക്ന്ന് പറയുന്നത്.
ആഹ്
അത് നമ്മുടെ നമ്മള് വേടിക്കാറുണ്ട്. നമ്മുടെ അയ്യത്ത് പറമ്പിലൊക്കെ കുറച്ചൊക്കെയൊണ്ട് അത്യാവശ്യം കി കിട്ടാറുണ്ട് പിന്നെ തെകയാണ്ട് വരുമ്പം പൊറത്ത് വീടുകളീന്നൊക്കെ വേ വാങ്ങാറുണ്ട്.
ആഹ് അത് നല്ല ടേസ്റ്റാണ്. നല്ല എരിവക്കെയല്ലേ നല്ല.
അതെ അതെ അതെ അതെ.
ആ എന്റെ ഇവിടെ അമ്മണ്ടാക്കും അതുപോലെ അമ്മമ്മ ഉണ്ടാക്കും. അമ്മമ്മ ആണെങ്കിൽ നല്ല സൂപ്പർ ആയിട്ട് നല്ലോളവ്പൊളി ഉണ്ടാക്കും.
ആഹ് പഴയ ആൾക്കാർക്കൊക്കെ അതൊക്കെ ഉണ്ടാക്കാൻ അറിയാം. നല്ലതായി എന്റെ അമ്മായി അമ്മ ഉണ്ടാക്കും നല്ല ടേസ്റ്റ ആണ്.
അങ്ങനെ പിന്നെ വേറെ ഏതാ. സാമ്പാർ സാമ്പാറിനൊന്നും വെറൈറ്റി ഇല്ലല്ലോ സാമ്പാറൊക്കെ സാധാ ഉണ്ടാക്കുന്ന പോലെലും അല്ലെ.
അതെ അതെ സാമ്പാറൊക്കെ വെറൈറ്റി ആയിട്ടൊന്നുല്ല പക്ഷെ എല്ലാം കഴിഞ്ഞിട്ട്. ഉം സാമ്പാർ. നമ്മൾ അരപ്പ് ചേർക്കുമ്പോ അരപ്പ് ഒന്ന് ചൂടാക്കിയാൽ അത് ഒരു വേറൊരു ടേസ്റ്റ് ആണ്. അതായത് സാമ്പാർ പൗഡർയാലും മല്ലിപ്പൊടി മുളക് പൊടിയ മാത്രം ഇട്ടാണ് ചെയ്യുന്നെങ്കിലും ആ സാമ്പാർ പൗഡർ ഒന്ന്. വെളിച്ചെണ്ണയിലിട്ടൊ ന്ന് വഴറ്റിട്ട് ഒഴിക്കുവാണെങ്കി അതൊരു ടേസ്റ്റാണ്. പിന്നെ അതിനകത്ത് വെണ്ടക്ക എല്ലാം കഴിഞ്ഞതിന് ശേഷം വെണ്ടക്ക കടുവറക്കുന്ന കൂട്ടത്തിൽ വെണ്ടക്ക ഇട്ട് വഴറ്റുകയോ തക തക്കാളിക്ക ഇട്ട് വഴറ്റുകയൊക്കെ ചെയ്യുമ്പോ അതൊരു വേറൊരു വെറൈറ്റി ആണ്.
ആണല്ലേ പക്ഷേ ചില സ്ഥലങ്ങളിലൊക്കെ സാമ്പാറില്. ശർക്കര ഇടോന്ന് ഇങ്ങനെ കേട്ടിട്ടുണ്ട് കല്യാണത്തിനൊക്കെ ഉണ്ടാക്കുന്ന സാമ്പാറിലും ശർ കരയൊ ക്ക ഇടോന്ന് കേട്ടിട്ടുണ്ട്.
ആ അതെ അത് ഞാനും കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ഇങ്ങനെ. ഞങ്ങളാരും ഉണ്ടാക്കാറില്ല അതെ. അതുപോലെ ഇഞ്ചിക്കറി ഉണ്ടാക്കുന്നവരില് കൂടുതൽ പേര് ശർക്കര ഇപ്പൊ. ഇപ്പവിടെങ്ങള് കേരളത്തിലും അങ്ങനെ ശർക്കര ഇടാറുണ്ട് മറ്റത് തമിഴ്നാട്ടിൽ മാത്രമേ ശർക്കരയൊ ക്കെ ഉപയോഗിക്കൂ. ക്കള്ളായിരുന്നു. ഇഞ്ചിക്കറിയിലും സാമ്പാറിലൊക്കെ ഇപ്പൊ ഈ കേരളത്തില് നമ്മളെ മലയാളികളും ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഇഞ്ചിക്കറിയിൽ ഞാന് ഇഞ്ചി ണ്ടാക്കുമ്പം ഞാൻ ശർക്കര ഇടാറുണ്ട്.
അതെ ഇപ്പ ഇഞ്ചിക്കറി വല്ലാം കിട്ടിയാ നമുക്ക് പിന്നെ ചോറ് കഴിക്കാൻ നല്ലതാണ് വേറെ ഒന്നും വേണ്ട.
അതെ അതെ ഇഞ്ചിക്കറിന്ന് പറഞ്ഞാ നൂറുകൂട്ടം കറിക്ക് സമന്നല്ലേ പറയുന്നത്.
അതെ അത് മറ്റേ പറയ പറ്റ പന്തരികുലത്തിൽ അങ്ങനെ എന്തോ പറയുന്നുണ്ടല്ലോ ഇഞ്ച കറിയെ വെച്ചിട്ട്.
അതെ അതെ അതെ ആ നല്ല ഇഞ്ചി. ക്കറി ഉണ്ടെങ്കിൽ നല്ല രസ വേറെ ഒരു കറിയും നമുക്ക് വേണ്ട ഭയങ്കര ടേസ്റ്റാണ് അത് മാ ത്രം വെച്ചിട്ട് കഴിക്കാന്.
അത് ടേസ്റ്റ് മാത്രല്ല അതുപോലെ ഹെൽത്തിനും നല്ലല്ലേ ആരോഗ്യത്തിനും നല്ലേല്ലേ.
അതെ അതെ വയറ്റിനൊക്കെ നല്ലതാണ് നമുക്ക് വായു സംബന്ധമായോ. അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം വയറ്റിനകത്ത ഉണ്ടെങ്കിലും എല്ലാം ഇഞ്ചിക്കറിയിലൂടെ അത് മാറും.
ആ ഹ് അതുപോലെ ഈ മുട്ട വെച്ചിട്ട്. ഇടക്ക എപ്പോഴും ഈ മൊട്ടവിയലൊക്കെ ട്രെൻഡിങ് ആയരുന്നു അത് ഉണ്ടാക്കിയിട്ടുണ്ടോ?
മുട്ടേവേൽ ഞാൻ ഒരിക്കലങ്ങാണ്ട് വെച്ചു എനിക്ക അതേ അറിയാവുള്ളൂ അത് ഇപ്പോഴൊന്നും അല്ല പണ്ടങ്ങാണ്ട് ഞാന്. മുട്ടേവിയൽ വെച്ചിട്ടുണ്ട് അല്ലാതെ മുട്ടേവിയലൊന്നും ഞാൻ വെച്ചിട്ടില്ല.
ആഹ് ഇപ്പൊ ഇപ്പൊ രാ എല്ലാ ദിവസവും ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇപ്പ കൂടുതൽ എന്താ ഉണ്ടാക്കുന്നേ?
ഇവിടെ മിക്കവാറും ദോശയും അപ്പവും കറിയൊക്കെയാണ് വെക്കാറ്.
ആഹ്.
പിന്നെ. ചില ദിവസങ്ങളിൽ ഞാൻ ഇതൊന്നും ഉണ്ടാക്കാറില്ല. എനിക്ക് മാത്രം ഞാൻ ഒത്തിരി ഓട്സ്‌ എങ്ങാണും കാച്ചും ഇവിടെ എന്റെ മക്കൾക്കും അത്ര താല്പര്യംന്നുംല്ല കാപ്പിയോടൊന്നും. അവരും ഉണ്ടാക്കിയാലും ഒരെണ്ണമ ഒക്കെയാണ് കഴിക്കാറ് അവർക്ക് മുട്ട എങ്ങണുണ്ടെങ്കിൽ ഒരു മുട്ട പുഴുങ്ങി തിന്നും.
അല്ല മക്കക്ക് ഈ ഇതൊക്കെ ഇഷ്ടയിരിക്കും ഏതാ. പൂരിയും അതുപോലെ. കടലക്കറിയും പൂരിയൊക്കെ ഉണ്ടാക്കി കൊടുത്തൂടെ രാവിലെ. അപ്പൊ മക്കള് കഴിക്യും.
പൂരിയ പൂരിയാണ്. ണ്ടാക്ക അവർക്ക് തിന്നാൻ അവർക്ക് ഇഷ്ടമാണ്. ക്ഷെ ഉണ്ടാക്കാൻ ബുദ്ധിമു ട്ടാണ്. രാവിലെ അതുകൊണ്ട് ഇങ്ങ് മടിക്കുന്നതാ.
അതുപോലെ ഈ പൂരിയും ചപ്പാത്തി ഒക്കെ ഭയങ്കര കഷ്ടപ്പാടല്ലേ. ത് ഗോതമ്പ്
അതെ അതെ അതെ അതെ ഗോതമ്പിൽ തന്നെ ഉണ്ടാക്കുന്നത്. അത് ത്തിരി പാടാണ്. എന്തെങ്കിൽ സഹായിക്കാൻ ആരെങ്കിലും ഹെൽപ്പ് ഉണ്ടെങ്കിൽ ശരി നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ പാടാണ്. ആഹ് മക്കളൊക്കെ രാവിലെ ഉള്ള കാര്യങ്ങളൊക്കെ സഹായിക്കാൻ പാടാ അവർക്ക് ഒന്നി ക്ലാസ്ള്ള പ്പ രാവിലെ പോകും. അല്ലെങ്കി ഉറക്കഴുന്നേക്കാൻ താമസിക്കും. ക്ലാസ് ഇല്ലാത്ത ദിവസമാണെങ്കി ഉറക്ക ഒഴിക്കാൻ താമസിക്കും.
ആഹ് ആഹ് വേറെപ്പൊ ഒരു ആഹ് എന്തൊക്കെ ജോലി ചെയ്യു അവര്.
അവര് ഒരുപാട് ജോലികൾ ചെയ്തു തരും. അവര് തേച്ചു മടക്കിത്തരും. പിന്നെ തൂത്തുവാരും. ആഹ് കറിക്കരിഞ്ഞു തരും. തേങ്ങ തിരി തരും. കാപ്പിയൊക്കെ ഉണ്ടാക്കും. തുണിയക്ക ലക്കും ഒരുവിധള്ള എല്ലാ ജോലികളും അവര് തന്നെയ ചെയ്യുന്നത്.
ഓ ഹ് എളുപ്പയല്ലോ അപ്പം ഏഹ്
പിന്നെ അടുക്കളയിൽ നിന്ന് നമുക്ക് ഇച്ചിരി വേവിക്കുന്ന പാടെയുള്ളൂ.
ഓഹ് എന്നാപ്പൊ ശെരി ഓക്കെ.
ഓക്കെ ഓക്കെ ശരി